നെയ്മർ.
സുഖണോ ചോയിക്കണില്ലേ.
ആ സുഖണോ.
സുഖാ.
നെയ്ബറിന്റെ കാര്യം പറയുമ്പോൾ ഓള് സുഖം.
ആ നെയ്മറെ വിരമിച്ചുവെന്ന് ബ്രസീലുകാര് പറഞ്ഞു.
അപ്‌ ഇനി ഒരു കളി കളിക്കൂല. ഈ ചെറുതെന്ത് ചെറിയ കളിയൊന്നും.
ആ അങ്ങേക്കെ ഉണ്ട് ആ ഇങ്ങനെ ബ്രസീലിന്റെ ടീമിൽ ഇണ്ടാവൂലന്ന്. മ്മ് ആഹ് ചെറിയ കളികളൊക്കെ ഉണ്ടാവും.
ആ അതെ വരുന്നു. ശേ അപ്പൊ പോർച്ചുഗല് പോയോ.
പോർച്ചുഗല് പോയിട്ടില്ല. പോർച്ചുഗലിനെ എന്നാന്ന് അറിയില്ല. അതാ സ്പെയിൻ ആയിട്ടാ പോർച്ചുഗല്.
സ്പെയിനിന്റെ മറ്റേ ഇംമ്പാപ്പ അല്ലേ.
ഇംമ്പാപ്പ ഫ്രാൻസ്.
അല്ലേ, അത് ശരി ഓള് വന്നിട്ട് പോയി.
ആ അവന് എന്താ അവിടെന് മൊറോക്ക അടുത്ത ആളാണ് സ്പെയിനിക്ക് വന്നേക്കണ്.
ആ അവൻ കളിക്കുല്ലയെന്നൊക്കെ പണ്ട് കൊറേ വീരവാദം ഇട്ട ഒരാളല്ലേ.
ഉം ഉം എടി ഈ നോർവേ ഇല്ലേ. ആയിരത്തി തൊള്ളായിരത്തി എത്രയിലോ കളിച്ചതാണ്. പിന്നെ എപ്പോഴാണ് ഇവർക്ക് കിട്ടണെ. ആ ടീമിന്റെ കൂടെയാണ് ഈ ബ്രസീൽ പൊട്ടും കൂടി ചെയ്തക്കണ്.
ആ ഓ..
ഉം ഉം..
അർജന്റീന പൊട്ടിയാ മതിയാരുന്നു.
എന്താ അനക്കിത്ര ചൊറിച്ചില്.
ഇക്ക വേറ ആര് ജയിച്ചാൽ വേറ ആര് ജയിച്ചാലും വേണ്ടില്ല ഓള് പൊട്ടണും
അവിടെ വന്നു തല്ലും.
ഹ് ഹ് പിന്നെ ഒരു വട്ടം ഇങ്ങനെ പോർച്ചുഗല് ഒന്ന് ജയിച്ചു കാണണം ന്നുണ്ട്.
ഉം അത് ഓക്കേ.
ശേ എന്നാലും.
ഇനി പൊട്ടിയ എന്റെ പ്രാക്ക് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു പരത്തും.
പിന്നെ നെയ്മറ് കളിച്ചിരുന്നോ ലാസ്റ്റ കളിയില്
ആഹ് കളിച്ചീന്നു ന്നട്ടോൻ ഗ്രൗണ്ടിൽ ഇരുന്ന് കരഞ്ഞിനു.
നന്നായി വിടും പൊട്ടൻ.
ഓന്ക്ക് ഏതുന്നേരും പരിക്കാ.
ആഹ് എന്തോനവന് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്ക്ണം തട്ടിയപ്പ പൊട്ടും.
ആഹ് നോർവേന്റെ ഒരു കളി. ക്കാറ്ണ്ട് ഹാല്ണ്ടോ ഹോളണ്ടോ എന്തോ. ഓനാണ് അടിപൊളി കളിട്ടോ ഉം ഉം അതെന്നെ.
അത അതാണ് വെള്ള മുടിക്കാരന്.
ഉം ഉം
താടി മീശൊന്നുല്ലാതെ കൊറെ വെള്ളമുടി.
ആഹ് ആഹ് എന്നാലും എല്ലാരും അങ്ങനെന്നെല്ലെ.
അയിക്കാറിയൂല.
മ്മ് ഓനാണ്.
ഉം ന്നാലും. സെര്ക്കയ്ക്ക്.
ആഹ് ഓ. സാധാര്ണ ഓല് ക്വാർട്ടറിൽ എത്തണ്ടായിരുന്നു അത്ര ഈ ഘട്ടം ജയിക്കല്ണ്ട്ത്ര എല്ലാവർഷം. അല്ല എല്ലാകളിലും ആദ്യായിട്ടാത്രേ ഇങ്ങനെ കുത്തനെപൊട്ട് പിന്നെ.
അത് പാവം ആയിന് കളിക്കാൻ വജ്ജാത്തോണ്ടാണ്.
അല്ലാതെ. ഒന്നുല്ല വേറൊന്നുല്ല. അല്ലാതെ പിന്നെ എങ്ങനെ.
അയിന് വൈക്കാത്തോണ്ടല്ലേ.
ആഹ് വെയ്ക്കാത്തോണ്ടാണ്.
ഉം ഇങ്ങളെ മെസ്സിക്ക് ഇന്നോട് പറീപ്പിക്കേണ്ട.
മെസ്സിക്ക് എന്താടി ഒര് കൊഴപ്പം നന്നായി കള്ച്ചിട്ടല്ലേ ജയിക്ക്ണെ.
ഉവ്വ് ഒന്ക്ക് ഒക്കത്തിനും പെനാൽറ്റിയിലെ കിട്ടുള്ളൂ.
പോടി പെനാൽറ്റിയില് കിട്ട് കിട്ടിയില്ലട്ടോ ഏറ്റവും കൂടുതൽ പെനാൽറ്റി വേസ്റ്റ് ആക്കിയെ കളിക്കാരൻ ഓനാണ്.
എന്നാ ഇവിടെ അങ്ങനാണ്.
ഓൻ കഷ്ടപ്പെട്ട് കള്ച്ചിട്ടാണ് ഗോള് കിട്ട്ണേ. പെനാൽറ്റില് ഇങ്ങനെ നിന്ന്ട്ടൊന്നല്ല ആഹ്.
അവന്റെ ഒരു വെള്ളമുടി മൂശാൻതാടി. ആഹ് താടി.
അവന്റെ ഒരു
ഉം.
അവക്കാരെപറ്റ് ആഹ് ജ്ജ് ബ്രസീലിന്റെ ആളല്ലേ പോർടേന് നെയ്മറ് പൊട്ടില്ലല്ലോ.
ഞാൻ അങ്ങനെ സൈം തന്യൊന്ന് പറ്ഞ്ഞോ?
അന്റെ അന്റെ നെയ്മറ് പൊട്ടിയെന്റെ ചൊറ്ച്ചിലെഡി അനക്ക്.
ഞാൻ അറ്ഞ്ഞിട്ടന്നല്ല അവൻ പൊട്ടിയത് ആഹ് ഇന്നലല്ലേ.
ഏ.
ഇന്നലെ വിള്ച്ച് ഒര്ത്തൻ പറ്ഞിന്നു ഇന്ന് കളിണ്ട്ന്ന്.
ഔ അഹ് ആഹ് ഓ
ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ആഹ് ഇന്നലെ രാത്രി ന്നട്ട്. എന്താ ഞാൻ പറ്ഞ്ഞ് ഓൻ കൊറെ മെസ്സിനെ കുറ്റം പറ്ഞ്ഞ്ന്നോട്.
ആഹ് ആഹ് ഇജയ്ന്റെ എഫക്റ്റ് ഇന്നോട് എടുക്കല്ലേടി ഓൻ പറഞ്ഞീന്ന്.
കൊറെ കുറ്റം പറ്ഞ്ഞ്. കളിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കട്ന്ന് ഒറ്ങ്ങട്ടെ ഇപ്പതന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാ പോയെന്ന്.
കങ്ങനെ മാണം. എടിഓനിക്ക് ഒന്ന് കൊറച്ച്കഴിഞ്ഞിട്ട് വിളിച്ചോക്ക് ഒണ്ടോ കരയാരിക്കുംമാണെക്കി
എന്റെ കൈയിനുആയി
ആഹ് ഏഹ്
ആഹ്
കയിന് മുപ്പതായോ
ആഹ രണ്ടെണ്ണം അഞ്ചെണ്ണം വെറുതെപോയി
എന്റെ ആറെണ്ണം വെറുതെ പോയി വേറെവാകാര്യംഎന്തേലും പറഞ്ഞെ ച്ച്
ഉ നാല്
ന്നിട്ട് കരിമീൻ ആഹ സാരല്ല അത് പൊട്ടിക്കോട്ടെ അന്തായാലും എല്ലാരും പറയണ്ട് പൊട്ടുന്ന് സ്പെയിനും ഫ്രാൻസ ഒക്കെ കറക്റ്റ
ആഹ് ഓര്ക്കാര്ക്കേലും കിട്ടിയാലും കൊ എത്ര കുഴപ്പമല്ല അല്ല പോർച്ചുഗലിന് കിട്ടണം
എന്തേലു ജോന്ന് ഒറപ്പിക്കൊ
പോർച്ചുഗല്
ഉം പോർച്ചുഗലിന് കിട്ടണം ഇക്കൂണ്ട് മറ്റേ അബന് വേണ്ടീട്ട് ഓല് കളികണെ
എന്താ എന്താപ്പ അയ്ന്റെ പേര് തിയാഗോ എന്താന്റെ പേരുണ്ടല്ലോ
ഉം ഉം
അയങ്ങനെ മരിച്ചേ
ആ ഓന് ആക്സിഡന്റില് കീഞ്ഞതാല്ലേ അല്ലല്ല പക്ഷെ ഓനു തിലെ കത്തേണ്ട ഒരാളായിരുന്നു ഓലോ കൂടെ കളിക്കേണ്ട ഈ വർഷം കളിക്കേണ്ട ആളായിരുന്നു ഉം
അണ്ട് പോർച്ചുഗലിന് യോഗ്യത കിട്ടിക്കണോ
ആഹ് കിട്ടിക്കണു അതാ പറഞ്ഞ ഇനി സ്പെയിനിന്റെ കൂടെ
ഓഹ് ഓഹ് എമ്പാപ്പ ജയിച്ചാലും കുഴപ്പമില്ലട്ടോ
ഓ ഫോണക്ക് ഓനെ പറ്റിക്കണല്ലേ
എസ്
എസ് എസ
പിന്നെ ജപ്പാനക്കെ ഉണ്ടായിനല്ലേ
ആരി ജപ്പാനൊക്കെ എന്നോ പൊട്ടിക്ക്‌ണ്
ആഹ് ജപ്പാനത്തെ ഐറ്റങ്ങളൊക്കെ നല്ല രസമായിരുന്നു
ആഹ് അതെ അതെ ഉം
ഓല് രണ്ട ആൾക്കാർല്ല അവളൊക്കെ വൃത്തിയാക്കിപ്പോയി
ആഹ സത്യം പൊട്ടിയിട്ട് ഒന്നും കരയാതെ ഉം
ഓൽക്ക്‌ കിട്ടണം അടുത്ത പ്രാവശ്യം ഓൽക്കാ
കിട്ടണം നമ്മള ഏഷ്യന്നുള്ള ഒന്നാണ്ത് ഇന്ത്യക്കാര് അറങ്ങണില്ല ഏഷ്യനേലും സപ്പോർട്ട് ചെയ്യണ്ടെ നമ്മള്
ഏ ഇബലി കഴിച്ചിക്കണുത്രടി ഇന്ത്യ കളിച്ചിക്കണന്ന്
ഈ അടുത്ത കാലത്തൊന്നുംല്ല
അങ്ങനെയല്ല അതല്ല
ആ് ഓൽക്കെന്താ ബൂട്ടെന്താ ല്ലാഞ്ഞിട്ട
ക്വാളിഫൈ കിട്ടാനുള്ള മത്സരത്തിലേ
ആഹ്
ആറു മാസം മുമ്പ് കളി നടകുത്രേ
മ്മ്ഹ് മ്മ്ഹ്
അതില് ഇന്ത്യ കളിച്ചക്ക്ണു അയ്ല് കിട്ടാത്തോണ്ടാണ് ഇതൊക്കെ ന്നലെ ഓൻ പറഞ്ഞതാ
ആഹോ
അന്ന്ട്ട് ഓനിക്ക് അതും കൂടി ആഗ്രഹുണ്ട് ഇന്ത്യന്ന് ഇന്ത്യയിലെ വേൾഡ് കപ്പിലോൻക്ക്‌ കളിക്കണംന്ന്
അഹ്
ഞാൻ ചോദയിച്ച ഐ എസ് എല്ലൊ ക്കെ പോരേന്ന്
ആ ഹ്
ആ പറ്റൂല അത്രേ ഇന്ത്യ നെ കളിപ്പിക്കണന്ന്
വേൾഡ് കപ്പ്ന്നെ വേണത്രേ
ആ വേൾട് കപ്പന്നെ വാണം ഓന്റെ പൂതിയല്ലേ കിട്ടട്ടെ സുനിൽ ഛേത്രിയോ
ആഹ്
ഓനൊക്കെ പോയി ഓൻ വിരമി ഓന്ക്ക് ഞാ ഓൻ ചോയിച്ചു അയ്ന്ള്ള വയസ്സൊക്കായിക്കിണോന്ന്. നാപ്പത്ത് രണ്ടായിക്ക്ണൂത്രേ.
ആഹ്.
ആഹ് ഞാൻ ചോയിച്ചു അതൊക്കെ ഇപ്പെത്ര വിരമിക്കാള്ള പ്രായാണോയിച്ചു.
ഉം.
അപ്പ നാപ്പത്തിരണ്ടാണേന്നിന്നോട്.
എല്ലാരും നാപ്പതൊക്കായാ ഇതാവേണ്ടല്ലേ പിന്നെ കളിക്കാൻ വെയ്ക്കാത്തോണ്ട് അതോ
ആഹ് വീ വിരാട് കോലി ഒക്കെല്ലേ
ഉം.
ഓലൊക്കൊന്നൊതുങ്ങില്ലേപ്പോ.
ഉം ഉം.
ഇപ്പൊ ആ ചെറിയ ചെക്കനാ എന്താ പയിനഞ്ച് വയസ്സ്ള്ള ഒര്ത്തൻ.
ആഹ് ഒരുത്തന്ണ്ട് ഉഫ് ഓന് ഒട്ക്കത്ത ജാടേ
അതെ കുട്ട്യായോണ്ടേക്കാരെടി അന്നേക്കാ അഞ്ച് വയസ്സ് കൂട്തല്ണ്ട്.
ആയിക്കോട്ടെ കൊറവല്ലേ.
എന്തേനൊര് വൈഭ് വൈഭവ് സൂര്യപു
വൈബ് ഉം. ഓനില്ലേ ഒരീസം കൊറച്ച് കുട്ട്യേള് ഫോട്ടോടുക്കാൻ ചോയിച്ചുത്രേ ഓനോട് ഫാൻസ്. അപ്പൊ പൈസന്നാ ഫോട്ടോടുക്കാ പറഞ്ഞുത്രേ
അങ്ങനെ പറഞ്ഞാ?
ആഹ് അപ്പൊ കുട്ട്യേള് പൈസൊട്ത്തു അത്രേ.
അതാ പൊട്ടമ്മാര്.
ഉം.
ഓനിക്ക് വല്ല പോക്കറ്റ് മണിണ്ടിം ആവശ്യണ്ടാവും.
അതെ അതെ ചില്ലറ ആൾക്ക്ള്ളേ കിട്ട്ണ്ടാവപ്പോ ഈ കളിക്കൊക്കെ.
ആഹ് ഓര്ക്ക് കുട്ട്യല്ലേച്ചിട്ട് ചൊലപ്പോ കൊറച്ചാ കൊടുക്ക്ണ്ടാവൊള്ളൂ.
ഉം ഉം. അൻ്റെ വലുപ്പത്തിന് പ്പാതൊക്കേ മതിന്ന് പറിയ്ണ്ടാവു വാണെങ്കീ
ആഹ് ഇങ്ങള് കൊറേ ആ കോലിക്കൊടുക്ക്ണ്ടാവു.
ഉം.
എല്ലാരും പോയി.
ഉം പക്ഷെ സച്ചിൻ തെണ്ടുൽക്ക ക്കർ ഇല്ലേ ആള് പതിനാറ് വയസ്സിലെന്തോണ്. വേൾഡ് ഇത്ക്കെത്തീക്ക്ണേ ക്രിക്കറ്റ്ക്ക്.
ഏഹ്.
ഉം. ഇവം പതിനഞ്ച് വയസ്സിലും എന്താണ് സഞ്ജുവിനെ പറ്റിള്ള അഭിപ്രായം ഇപ്പയ് കൂടി അതെ അതെ.
ഓനേം കൊണ്ടൊന്ന്പ്പോ വല്ല്യ ശല്ല്യല്ല.
ആ ഓ ഉം.
ഓനൊര് പാവാണ്.
അതെ മലയാളികളുടെല്ലേ, ചേട്ടൻ.
അതെ അതെ, അതെ അഭിമാനമാണ്.
ഉം ഉം എനിജി പറഞ്ഞിട്ട് വേണല്ലോ പ്പോനിക്ക് കിട്ടാ
പിന്നടുത്ത കളീല് ഓനെ ക്യാപ്റ്റനാക്കണം.
ഔ അത്രൊക്കെ വേണോ?
വാണം.
ആയ്ക്കോട്ടെ അക്കാം- പക്ഷെ ഓന് ഐ എസ് എല്ല അല്ല ഐ പി എൽ എന്താ? ഐ പി എല്ല ല്ലേ അയ്ൽ നല്ല പെർഫോമൻസ് എറക്കിട്ടില്ല- ഓന എല്ലാരും കണ് ഇല്ലാന്ന് ഓന ല്ലാരും കണ് വെച്ചിട്ടായിരിക്കുന്ന
ആഹ് അത് ശരിയാണ് കൊറച്ച് മൊളകും ഉപ്പൊക്കെ പാട കൂട്ടിടണം.
ഉം ഉം ഓൻ്റെമ്മനെ വിളിച്ച് പറയാട്ടോ. ഉം ഉം ഞമ്പറിജിണ്ടാക്കൂലേ ഉണ്ടാക്കി തരില്ലേ?
അതൊക്ക ങ്ങ് ഗൂഗ്ൾന്ന് കിട്ടും.
അയിക്കോട്ടെ
ന്നാലുൻ്റെ നെയ്മറെ
ആഹ് ഊ ഇജ്ജു അപ്പൊ യൂട്യൂബില ന്നും കേറില്ലേ?
ഇല്ലെ ഞാൻ നോക്കിട്ടന്നല്ല ഈ പരടെ മുമ്പിൽ ഒരു ഫ്ലെക്സ് ഉണ്ട്. ബ്രസീലിന്റെ-
ഓ
ഒരു കാറ്റടിച്ചാ അതപ്പ ചെരിയും അപ്പ അതിന്റെ ഫാൻസ് എന്നിട്ട്ത് നേരാക്കും- പിണിം തിരിയും പിന്നി നേരാക്കും- പിന്നിട് രണ്ട് മൂ നാല് വഴകൾ കടർത്തിക്കുണു ന്നാലും ഫ്ലക്സ ഓല് നേരാക്കും. ഓലക്കർറഞ്ഞാള
നാ ഒന്ന് പോയി നോക ഔ ണ്ടിട്ടേ ഫ്ലെക്സ് അവിടെണ്ടോന്ന്-
ഫക്സ് അവിടെത്തന്നെ ഉണ്ട് ചെരിഞ്ഞിട്ടന്ന നേര മുമ്പിലാണേ.
ഇഞ്ഞിപ്പോ വല്ല കോയി കൂടി ൻ്റി കാവൽ നിത്താനായില്ലേ?
അതെ ന്നാ കുഞ്ഞു ഫ്ലക്സ് അതിൻ്റെപ്പർത്ത് മറ്റേ ഇവിടെയുണ്ടായിരുന്നു അർജന്റീനയുടെ
ഓ അതൊരു കേടുല അതവുടെ നിക്കണ്ട്
ആഹ് തെങ്ങിന്റെട്ടില് രണ്ട് രണ്ട് പട്ട വീണ മതി രണ്ട് പട്ട വീണ മതി അല്ലേ അത് ഒരു
പോടി ന്നാ അടുത്ത കോളി വിളിക്കാട്ടോ- ആഹ് അത് ഞാൻ അടുത്തി പറഞ്ഞ രാ അ എന്താ?
ഞാൻ നനഞ്ഞിട്ട് പാാന്റ ഒന്നും ഇടാതെനിക്കണത്
ആയിക്കോട്ടെ-
തൈ-
ആഹ് അം.